ആഹ ഇപ്പൊ കേക്കാൻ പറ്റുന്നു. നേരത്തെ കട്ടായി പോയ.
ആ അത് റേഞ്ചിന്റെ വല്ല കൊഴപ്പയിരിക്കും. എന്തവാന്നാ ആഹ ഒന്ന് കേക്കാൻ പറ്റുന്ന ഞാൻ ഹലോ ഹലോ പറയുവായിരുന്നു.
ഹലോ പറഞ്ഞിട്ട് ഒന്നും കേക്കുന്നില്ലായിരുന്നു. സ ഉം മോന് ആഹ ഫുഡ് കഴിച്ചിടാ മോന എട്ട ആണാ ആ ആ ഞാൻ കട്ടിലരു സൈഡ രുന്നു. അപ്ര സൈഡിലോട്ട് നോക്കിയിര്ന്ന് ഞാന ഫുഡ് കഴിക്കായിരുന്നു. ഇപ്പൊ ഇയാൾ ബാക്കിൽ കൂടെ കേറി. കേറിയിട്ട് കട്ടിലിന്റെ സൈഡിലിരുന്നപ്പം എല്ലാ സൈഡ് നെങ്ങുന്ന മെത്തയല്ലേ. അപ്പൊ അവിടെ ഇരുന്നിട്ട്, ഇരുന്നപ്പം താഴോട്ടങ്ങു പൊയ് താഴോട്ടങ് വീണു. എനിക്ക് തിരിഞ്ഞ് വരുന്ന എന്റെ കയ്യിൽ നിന്ന് എന്റെ ഇപ്പൊ പ്ലേറ്റ് ആയിരുന്നു കൈയ്യില ഇരുന്ന. അത് താഴെ വീണങ്ങ് പൊട്ടിപ്പോയി ഇവള് പിടിക്കുന്നതിന് മുമ്പ് ഈ ചെവിയുടെ ഈ സൈഡ് അങ്ങട്ട ഇടിച്ച് താഴ
ഓ മ
കിടെന്നു. ആന്ന് ഭയങ്കര വിളിയ അതോ ഞാന്ന് റോഡിൽ കൂടെ നടന്ന് ഓടിയതാ ഓടി അപ്പുറത്തെ മോളുമായിട്ട് കളിച്ച് ഓടി. ഓടി ചെന്ന് ആ റോഡിന അവിടെ ഒരു കുഞ്ഞു കുഴി പോലെയുണ്ട് അവിടെ ചെന്ന് മുഖങ്ങിടിച്ചു ഒരഞ്ഞ് പൽ ചുണ്ടും പൊട്ടിയും മുഖം ചുറ്റും ഇങ്ങനെ ഉരഞ്ഞിരിക്കുവ.
അയ്യോ
ഇത് തന്നെ പണി ഒരു നിമിഷം കണ്ണ് നമ്മുടെ കണ്ണ് തെറ്റിയ മോളാ അല്ല കട്ടിന്റെ പുറത്തന്ന് അ അതാറില്ല പേടിയാ സത്യം പറഞ്ഞാൽ കുരുത്തക്കേട ഒത്തിരിണ്ട് അതൊണ്ട് പേടിയുണ്ട് ഉ ഇല്ല ഇന്ന് മീൻ പോയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഞങ്ങള് ഈ കിഴങ്ങ് ഇന്നില്ലായിരുന്നു നബേ എല്ലാരും ഉണ്ട് വീട്ടിൽ തന്നെ ഇന്ന് നോക്കുമ്പോ ഉണ്ടായിരുന്നു അവധിയ പൊതുവ അവധിയാന്ന് പറയുന്നത് സ്കൂളിൽ ഉ പൊതു അവധിയ അതുകൊണ്ട് പിന്നെ പോയില്ല ആള് ഇവട്ണ്ട് പിന്നെ അവിടത്തെ ആള് ജോലിക്ക് പോവുന്നുണ്ടോ ജോലിക്ക് പോയാ ആ നമ്മ ഒരാളുണ്ടോ
അമ്മ ഇടക്കൊക്കെ വരും അമ്മയ്ക്ക് ജോലിയുണ്ട് അപ്പൊ അതുകൊണ്ട് വരാനൊക്കത്തില്ല
ആഹ ആ മോനെ എടു പിന്നെടുത്ത്ന്നന്ന് പറഞ്ഞോ
ആഹ ഡേറ്റ് ഒക്കെ എടുത്തായിര്ന്ന്
എന്നത്തേക്കാ എടുത്ത്
ആ അടുത്ത മാസം ഒന്നാം തീയതി
ഒന്നാംതി ഒന്നാംതിയാവുമ്പോ എത്രയാഉംമോനും എയ്ജ് എത്ര യാ ആ മൂന്നര മൂന്ന് വയ ആകുന്നന്നെ ഉള്ളിൽ എഴുതണം ആഹ്
സെപ്റ്റംബർ മാസാകുമ്പളെ മൂന്നു വയസ്സ്
ആഹ് ആ
അപ്പൊ പിന്നെ ആഹ് ആന്നാന്ന് പിന്നെ ഏ എന്തുവാ നമ്മളടുത്ത് തേ ഈ അടുത്ത മാസം പതിനേഴങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ കർക്കിടകം
ആന്നാന്ന്
അതുകൊണ്ട് പറ്റത്തില്ല പിന്നെ കർക്കിടകം കഴിഞ്ഞ് പിന്നെ ചിങ്ങം അവന്റെ ജന്മമാസ അപ്പൊ മൂന്ന് വയസ്സ് കഴിയും ആ അന്നേരം പിന്നെ ഞങ്ങൾ എല്ലാരേം സൗഹൃ ആ പിന്നെ എന്റെ ഒരു എന്റെ കാര്യം നോക്കണ്ടേ അപ്പ അതെല്ലാം കൂടെ നോക്കിയപ്പം
ആഹ് പറ്റിയത് ഡേറ്റ് പറ്റിയത് ആഹ് ശ്
നല്ലദിവസാ ന്നത് എന്നാലും കൊണ്ട് എഴുതി ക്കണം എഴുതിയിരുത്തിട്ട് പിന്നെ മൂന്നു വയസ്
കുഞ്ഞ് അംഗനവാടി അല്ല അംഗനവാടി ല് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ട് കൊണ്ട് ഇരു ത്തിയാലും കൊഴപ്പില്ല
ഇല്ലാർ
ഉം അക്ഷരം എഴുതിപ്പിച്ചാൽ മതി ഇവിടാണെങ്കില് ടീച്ചർ പറയുന്ന പെൻസിൽ പിടിക്കാൻ അറിയത്തില്ലെന്ന് കുഞ്ഞിന്
ആണോ അതെ പെൻസില് പിടിച്ച് അംഗനവാടി ചെയ്യിപ്പിച്ചില്ലായിരിക്കും എന്തുവാന്ന
ഇയാള് പെൻസിന് പിടിച്ച് എഴുതുവടാ കുറച്ച് കൊഞ് ഉണ്ട് ഈ കളിയ അപ്പ നമ്മൾ അത് ഇയാളുടെ എടുത്തു പറയണം ആ മോള് നല്ലോണ്ണം സൂപ്പറായിട്ട് എഴുതും മോൾ ക ണ്ടോ ഇപ്പൊ എഴുതും എന്ന് പറഞ്ഞ അപ്പ തന്നെ എഴു കാണിക്കും ഈ ആ ഇയാക്കു നോ ഞമ്മളിയാക്ക് സ്വയം തോന്നണം ഇത് എഴുതണം ഇത് ചെയ്യണം അല്ലാതെ നമ്മൾത്ര നിർബന്ധിച്ചാലും ഒരു
അക്ഷരങ്ങളൊക്കെ പഠിച്ചല്ലോ അല്ലയോ
അക്ഷരൊന്നും പടില്ല അങ്ങനെ ഹരി ശ്രീ ഗ ന പ അതൊക്കെ എഴുതും അല്ലാതെ ആ അതൊക്കെ എഴുതും ബാ ഒന്നും അങ്ങനെ അത്ര ആയില്ല ആള് ഇനും ഓരോന്നും അപ്പം ആ എന്നോട് പറഞ്ഞിട്ടി ചെറുത് വീട്ടീ ഇരുന്നോണ്ട് പിന്നെ കുഞ്ഞിന അക്ഷരങ്ങൾ ഒരു അരമണിക്കൂർ പറഞ്ഞു കൊടുത്താതി അപ്പൊ മറ്റുള്ള കുട്ടികൾന്ന് പറയുമ്പോഴത്തേക്ക്‌ എനക്ക് പഠിക്കാൻ പോയിട്ടുള്ള കൊച്ചുങ്ങളായിരിക്കും അവര് പറഞ്ഞു കൊടുക്കുമ്പം മക്ക ഒരു വിധൊക്കെ എരുതുന്നു മോളാണെങ്കില് വട്ട വിടുന്നന്ന്
അല്ലെങ്കിലേ എന്തോെന്നറിയോ മോളെ ട്യൂഷന് വിടണമായിരുന്നു അങ്ങനവാടിന്ന് കൊണ്ടുവരുമ്പളേ അല്ലാതെ
ഞാൻ അല്ല ട്യൂഷൻ ഞാൻ വിട്ടതല്ല അവിടെ കിടന്ന് കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞി ഛർദിച്ച് ബെഹളവായി കഴിഞ്ഞപ്പഴല്ലേ രാചേട്ടൻ പറഞ്ഞു വെങ്കി വീട്ണ്ടാവ കുഞ്ഞിന വെറുതെ അവളുടെ ആരോഗ്യം പോവല്ലേ വെറുതെ കിടന്ന് വിളി വെച്ച് വിളി വെച്ച് അപ്പൊ അതുകൊണ്ട് വിടണ്ട ഇനിയിപ്പോ വീട്ടി ഇരുത്ത് പഠപ്പീര് എന്നൊക്കെ പറഞ് വീട്ട് കുട്ടിയിരുത്തിപ്പഠിപ്പിക്കാൻ ന്ന് പറയുമ്പോ ഞാൻ അവിടുത്തെ ഒന്നും അവ്ട നമ്മള് കുഞ്ഞുങ്ങളെ ഇപ്പ പേടുല പേടിച്ചിരിക്കുന്ന പോലെ നമ്മടത്ത് പേടിത്തില്ല നമ്മടുത്തെ ചെയ്യാത്തില്ല നമ്മുടെത്തെ കളിയാന്നല്ല അപ്പൊ നമ്മൾ വഴക്ക് പറഞ്ഞാലും ചിന്ത എന്തുവാ പ്രത്യേകിച്ച് ഒന്നുല്ല നമ്മള് ഒന്നും പറ ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ നമ്മള് നമ്മുടെ ഇത്ങ്ങനെ കാണിക്കാം എന്നുള്ള ഒര് രീതിയിലാണ് കാണിക്കുന്നത്.
ആഹ്
നമ്മള് ചെയ്ത ദേഷ്യപ്പെടു ചെയ്ത അവരുടെ അച്ഛനാ ദേഷ്യം വരും.
ദേഷ്യം വര
ആഹ് കൊച്ചിനെ കരയിപ്പിക്കരുത്. അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞൊണ്ട് വെറുതെ നമ്മൾ ഇവിടെ തീ ഇടുന്നന്തിനാണ്. ആന്ന് ഞാനിപ്പം എവിടെങ്കിലും അപ്പൊ കോണ്ടാക്കാന്ന് വിചാരിച്ച എവിടെങ്കനും ട്യൂഷൻഇല്ല പിന്നെയും ഞാൻ ആലോചിച്ച് ഈ രാവിലെ വെളുപ്പിന് ഏഴ് മണി കഴിഞ്ഞ് എട്ട് എട്ട് മണിയാവുമ്പോ ഇവിടുന്ന് വണ്ടി വിട്ടു പോകുന്നയാ നാലര കഴിഞ്ഞ് നാലഞ്ച് മണിയാവുമ്പഴാണ് വീട്ടിൽ വരുന്നത്. കുഞ്ഞിനെ പിന്നേം നമ്മള് ട്യൂഷന് വിടണ്ടേ. അതോർക്കുമ്പോ ഒരു ഒരു വെഷമം. കുഞ്ഞുങ്ങക്ക് എന്നെ ആഹ് പിന്നെ വയസ്സിനേക്കായി കൂടുതല് ആന്ന് വയസ്സിക്കൂടുതൽ എന്തോ വലിയ ഭാരം എടുത്ത് വെച്ചു കൊടുക്കുന്നത് പോലെ
ആണ് ആ കൊഴപ്പ ഇല്ല നമ്മള് എന്തേലുമൊക്കെ ഇച്ചിരി പറഞ്ഞു കൊടു ഇവിടെത്തെ ഒന്ന് കയ്യൊക്കെ പിടിപ്പിച്ച് അ അക്ഷരമൊക്കെ ഒന്ന് എഴുതിച്ചാ മതി കാര്യം നമ്മളിപ്പോ കുഞ്ഞിനെ സ്കൂളിൽ വിട്ട് സ്കൂളിൽന്ന് വരുമ്പ നാല് മണിയാകും നാല് മണി കഴിഞ്ഞ് പിന്നെ നമ്മൾ അംഗനവാടി ടി അല്ല ട്യൂഷന് കൊണ്ട് വിടുമ്പോ അവിന്ന് പിന്നെ ഏഴ് മണി ആമ്പളേ വരത്തുള്ളൂ. പ്പെന്താ അതാകുമ്പോ ഒന്ന് ഇരിക്കാൻ കാനോ കിടക്കാനോ ഉള്ളൊരിത് ഇല്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടായി. അവരെക്കാട്ടി വലി ഞങ്ങടെ വീടിന്റെ അപ്പറത്ത് രണ്ട് പിള്ളേരുണ്ട് ഓ അതേപോലൊയിരുന്നു അങ്ങനവാടി നേ ട്യൂഷന് കൊണ്ട് വിടും. വൈകിട്ട് ആറ മണിക്ക് രാവിലെ പത്ത് മണിക്ക് പോകുന്ന പുള്ളേർ അല്ലെങ്കിൽ എട്ട് രാവിലത്തെ മൂത്തചെറുക്ക ചെക്കൻ എട്ടരയാവുമ്പോ പോകും പെണ്ണ് പത്ത് മണിയാവുമ്പോ പോവും പിള്ളേര് രണ്ടും വരുന്ന ആറ് മണി ആറര ആവുമ്പോളാണ് വരുന്നത്.
അതാ
ഇപ്പൊ കൊറച്ച് ദിവസം കൊണ്ട ഉള്ളന്ന് തോന്നുന്നു വിടാത്ത
ചെറുപ്രായത്തില് ഞങൾക് തോന്നുന്നു ആ ചെറു പ്രായത്തില് ട്യൂഷൻ വിടേണ്ട ആവശ്യല്ല ഇച്ചിരിങുടെ ഒരു പക്കതയൊക്കെ ആയിക്കഴിയുമ്പോ അവർക്ക് ട്യൂഷൻ പോകുന്നതിന് വിഷയം വരത്തില്ല. ഈ കുഞ്ഞു പ്രായത്തില് കൊണ്ടുപോയി ഈ നാലര കഴിഞ്ഞ് വന്ന് പിന്നെ ട്യൂഷന. കുഞ്ഞുങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാന്ന് നടക്കാൻ. അപ്പൊ ഞാൻ വിചാരിച്ച ട്യൂഷന് എല്ലാരും ആ ചേട്ടനില്ലെങ്കിലേ ചേട്ടനില്ലെങ്കിൽ എന്നെ ഒന്ന് പേടിച്ചിരുന്നൊക്കെ എഴുതും. ചേട്ടന് ഉണ്ടെങ്കിലേ ഈ ഇയാൾക് അറിയ ഞാൻ എന്തെങ്കിലും വഴക്കറിയുമ്പം ആ എന്നോടൊരു ഇതില്ല അപ്പൊ. സമ്മതിക്കത്തില്ല. വഴക്ക് പറയിക്കത്തില്ല ഇരിക്കും. ആ ധൈര്യമുണ്ട് അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്. എവിടെങ്കിലും കൊണ്ടായ എനിക്കങ്ങ് ഭയങ്കര ടെൻഷനും വിഷമവും കൂടി എങ്ങനെ
അപ്പൊ എന്താ ചെയ്യന്ന് വെച്ച് കഴിഞ്ഞാ റൂമിനകത്ത് കഥകടച്ചിരുത്തി അങ്ങ് പഠിപ്പിക്കണം. അപ്പൊ ആ ഒരുരിത് വ ചേട്ടനോടും പറഞ്ഞ് മനസ്സിലാക്കണം.
ആണ് ഞാൻ പറയാ കഴച്ചിട്ടന്ന് ചേട്ടൻ പറഞ്ഞ് എപ്പി ഇ എഴതിപ്പിക്ക കഴപ്പിക്കാതെ എപ്പിക്ക എന്ന് നമ്മൾ കരയിപ്പിക്കേണ്ട അല്ലാതുകൊന്നും പറഞ്ഞു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കാനന്ന്
സ്കൂളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ട് അപ്പൊ നമ്മുക്ക് എങ്ങനെ എഴുതിപ്പിക്കണ്ടായോ അപ്പൊ ഇയാള ഇട വീടാ
അത് കേട്ട് വോയിസ്‌ കേട്ടരുന്നു വോയിസ് ട്ട ടീച്ചർ വോയിസ് ഇട്ടത് അപ്പ അത് കേട്ട് ചേട്ടൻ കേട്ടത് ചഏട്ടാപ്പ എന്നോട് പറഞ്ഞഞ്ന്ന് ആ പിടിച്ചെടുത്ത് എഴുതിപ്പല് പിടിച്ചെടുത്തി എഴുതി എന്ന് പറയുന്നുണ്ട് അപ്പ ഇനിപ്പോ നോക്കണം നല്ലോണ്ണം ആ
ആഹ നോക്ക് പിന്നെ എന്തുവാ ഓ ഞാന ഇനി ഒരാളെ അക്ഷരം പഠിപ്പിക്കാൻ പോന്ന എന്ത് ഇ അപ്പുറവായിരിക്കും എന്തൊക്കെയാണോ എന്തോ ഒരാൾ ഇനി അക്ഷരംഴുതി കഴിഞ്ഞഞ് അങ്ങനവാടിന് സ്കൂ ഇവിടത്തെ ആള് അങ്ങനവാടിന് സ്കൂളിലൊക്കെ പോകുമ്പോളായിരിക്കും പ്രശ്നം
നമുക്ക് ഈ ഈ അവരൊക്കെ ടെൻഷൻ നമുക്കന്ന് അവർ ചെന്നിരുന്നിട്ട് നമുക്കൊരു നമ്മള് ആ ഒരു ടെൻഷ നമുത് കാരണം ഇുന്നോ കഴിച്ചോ എന്ത് വന്നോ എന്ത് വോ ആ ടെൻഷൻ തന്നെ നമുക്ക് മൊത്തം
എന്താ എടുക്കുന്ന മോള്
ഇപ്പൊ കളിക്കുന്നു ഇപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചൊും നടക്കുന്നു ഇല്ല ഒറ്റക്ക് കളിക്കുക
ഒറ്റക്കോ
ഒറ്റക്ക് കളിക്കവാൻ ഒരു കുഴപ്പവില്ല കളിക്കാൻ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊടുത്താ നടന്ന് നടന്നു കളിച്ചോളും വേറെ വിഷയം ഒന്നുംല്ല അങ്ങനന്നരരും അ ഒരു മോളുണ്ട് ആ മോള് പട്ട് കളിച്ച കാര്യമല്ലേ പറഞ്ഞത് ഓടി വീണത് ആ മറിഞ്ഞ് വീണു ഒരഞ്ഞ് നല്ല രീതിയിലാ പോയത്
പിന്നെ മഴയൊക്കെ ഉണ്ടോ
മഴ നല്ല മഴ
ആ എന്തോ പറയണ ഞങ്ങൾക്ക്ന്ന് രാവിലെ തോട്ടെ അന്തരീക്ഷം വല്ല അടക്ക ഇപ്പോഴ ഞങ്ങൾക്ക് മഴയില്ല അന്തരീക്ഷം വല്ലാണ്ട് നടക്കുന്നു
ആ
തുണി അതോ തുണി അവിടത്തി പോയിട്ട് വന്ന് തുണിയെല്ലാം കഴുകാന്നൊക്കെ പറഞ്ഞിരുന്നയ
കരണ്ട് പോന്നോ കരണ്ട് വരുന്നു പോന്നോ കരണ്ട് വരുന്നു ഇത് തന്നെ ഇവിടെ നടക്കുന്നത്
വന്നപ്പോ പോയായിരുന്നു പിന്ന റെഡ ആയി ക ഉണ്ട് നമുക്ക് പിന്നെ ഇൻവേർട്ടറും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ കറണ്ട് പോയാ അവ ഒരു ഫോൺ കുത്തിരണമെങ്കിലോ ഭയങ്കര ബദ്ധിമുട്ടാ ഇൻവെർട്ടർ ഉണ്ടെങ്കി നമുക്ക് പേടിക്കണ്ടല്ലോ ആ കറണ്ട് പോയാല എന്ത്
എന്ത് നമ്മൾ അറിയത്തില്ല നമ്മൾ കണ്ടു പോകുന്ന മരുന്ന അറിയത്തില്ല ആ ഇത് കറണ്ട് പിന്നെയിപ്പ തണുപ്പ് സമയയത കൊണ്ട് കറണ്ട് പോയാല അത്രയും ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കുന്നില്ല കൊഴപ്പവില്ല ആക്കെ എവിടെങ്കിലും ഒക്കെ ഇരിക്കാം ആ ഇന്നലെ വെയിലായിരുന്നു അതിനും വേണ്ടി ഇന്ന് മഴ ത്
അവിടെ അമ്പലം പണീന്ന് ഒരു കാവ ഉണ്ടായിരുന്ന ഇല്ല പോയില്ല വലുതായിട്ടൊന്നും ഇല്ല. അവര് ജോലിക്കാര് തന്നെ വ മേളിലൊക്കെ വാർത്ത് പിന്നെ ആരെണ്ടൊക്കെ നിപ്പുണ്ട്. അമ്പലത്തിന്റെ വേണ്ടപ്പെട്ടവര് ആരാണ്ടൊക്കെ നിപ്പുണ്ട്.
എന്തുവാ?
അമ്പലത്തിൽ വേണ്ടപ്പെട്ടവരൊക്കെ നിപ്പുണ്ട് അല്ലാതെ
ആന്നോ അവിടെ പിന്നെ അമ്പലത്തിന്റെ ആൾക്കാരെല്ലാരും വന്ന അമ്പലത്തില ആൾക്കാരൊക്കെ വന്നാ അവറാ?
ഇല്ല അവിടെ ഒരു ഇല്ല ഇല്ല ഞ ഞങ്ങളടെ വീടിൻ്റെ അപ്പുറത്ത് നേരത്തെ താമസിച്ചൊണ്ടിരുന്ന ആ ചേച്ചിയും ആ ചേച്ചി ഇളയും മോനും പിന്നെ മൂത്ത മോനങ്ങാണ്ട് കെട്ടാൻ പോകുന്ന പെണ്ണും അവതൊക്കെ നിൽക്കുന്നു അല്ലാതെ ആരേം കണ്ടില്ല.
ഓ
ആഹ്